വർത്താനം
എന്താ നല്ല വർത്താനം സുഖാണ്
എന്താ ചെയ്യണൂ നിന്റെ വർത്താനം നല്ല വർത്താനം കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു ഉം
ചെൽത്തന്താ
ഏഹ്
തല വേദന നി-
ആഹ്
ക്കെ അപ്പൊ അവിടെ അങ്ങനെ കെടന്ന്
അതെക്കെ പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ എൻ എന്തായിരുന്നു ഇന്ന് ഫുഡ്
ഭക്ഷണം ഒക്കെ കഴിച്ചു ഇന്നെന്താ സാദാ ആ ചോറും മീനൊന്നും വര്ന്നില്ലല്ലോ ഇപ്പൊ.
ആഹ്. ട്രോളിങായതുകൊണ്ട് ആഹ്. ആഹ് അയ്ശെരി ഏഹ് നെയ്ച്ചോറൊക്കെ സ്വന്തായ്ട്ട് വെക്കുവോ
ആഹ് ഞാൻ നെയ്ച്ചോറും ബിരിയാണിയും- അതൊക്കെ വെക്കലുണ്ട് ഉം.
ഉം
നിങ്ങക്ക്‌ എന്തായിരുന്നു ഫുഡ്.
എനിക്ക് ഇന്ന് എന്താ ബിരിയാണി ആയിരുന്നു എന്റെ ഭർത്താവ് ഇന്ന് ഇപ്പൊ ലീവിന് വന്ന് നിക്കാണ് അപ്പൊ ഞങ്ങള് ബിരിയാണി വെച്ചു.
മ് ഇപ്പൊ ഒറ്റക്കൊക്കെ വെക്കോ ബിരിയാണിക്കെ വെക്കാന് ഉം ആഹ് ഞങ്ങള് വെക്കലൊക്കണ്ട്. ഉം ഉം. രാവിലെയൊക്കെന്തേ ഇപ്പ ഫുഡ്ണ്ടാക്കല്.
ഇന്ന് രാവിലെ പത്തിരി ആയിരുന്നു പത്തിരിം ചിക് ക്കൻ കറിണ്ടായ്ര്ന്നു, ഉം എപ്പഴേലെങ്കിലും പത്തിരിണ്ടാക്കൊള്ളു. ആഹ് എപ്പഴെങ്കിലും പത്തിരിണ്ട ആഹ് അതെ അതെ.
നല്ല പണിയുള്ളൊരു ഇതാണ്.
ആഹ് അതെ അതെ പത്തിരിക്ക് പത്ത് പണീന്നല്ലേ പറയാ.
ആഹ് രാവിലെ സ്കൂൾക്കും മദ്രസക്കും. പോവ്ണ നേര്ത്ത് പത്തിരിം കൂടി ആവുമ്പോ നമുക്കൊന്നും. ജോലിഒന്നും കയ്യാത്ത പോലെയ്ക്കാരം നടക്കൂല രണ്ടും മൂന്നും ആള് വേണംന്നാ പിന്നിം.
എൾപ്പള്ള പണി പത്തിരിയാണ് ആഹ് ആളുകള്ണ്ടെങ്കിൽ എളുപ്പള്ള പണി പ ത്തിരിയാണ്, ആളില്ലെങ്കി നല്ല ബുദ്ധിമുട്ടുള്ള പണി പത്തിര്യാണ്, പിന്നെ പത്തിരി എന്നൊക്കെ പറഞ്ഞാ നല്ലൊരു സ്റ്റാ- അതെ സ്റ്റാൻഡേർഡ് ഭക്ഷണാണ് പത്തിരി എന്ന് പറയുന്നത് അല്ലെ നമ്മളെ ഈ അപ്പം പുട്ട്ന്ന് പോലെ ആവല് ഇനിപ്പോ ആരെങ്കിലും വിരുന്ന് വന്നാലവർക്കൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റ് പറ്റ്യ സാനല്ലെ ഈ പത്തി
കൊടുക്കാൻ പറ്റിയ ഒരു പത്തിര.
അതെ.
നിങ്ങളീ പത്തിരി പര്ത്തീട്ടൊക്കെ ഫ്രിഡ്ജില് വെക്കോ അതോ.
ആഹ് ഞാന് ഞാന് എടക്കങ്ങനെ ചെയ്യും ഇപ്പൊ നമ്മള് എന്താ. മാന്ത നോമ്പൊക്കായാലേ ആ സമയത്തൊക്കെ ഞാനൊരു മൂന്ന് ദിവസത്തിനൊക്കെ വേണ്ടീട്ട്. കൊർച്ച് കൊർച്ചേരാ രാവിലെക്കാണ്ട് മെൻക്കെട്ടൊരു ഉച്ച വരൊക്കെമെൻക്കെട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒറ്റക്കൊള്ളൂ വീട്ട്ല്. പിന്നിള്ള ചെറിയ മക്കളാണ്. അപ്പൊ ഞനൊരു രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടീട്ടൊക്കെ നല്ലോണ്ണം പര്ത്തി നല്ലം എന്താ. ടെമ്പറായ്ട്ട്ള്ള പാത്രത്തിലിട്ട് അട ച്ചുവെക്കും അപ്പ എന്താന്ന് വച്ചാൽ കൊഴ്പ്പൊന്നുല്ല്യ പിന്നെ അതിന്റെ മേലൊരു പേപ്പറൊക്കെ വെച്ച്ട്ട്. അങ്ങ് അടച്ച് വെച്ചാല് പിന്നെ കൊഴ്പ്പല്ലാതെ ഫ്രിഡ്ജിന്നെട്ത്ത് കൊർച്ച് കഴിഞ്ഞിട്ട് ഞമ്മളത്. എന്താ ഉപയോഗിക്കാണെങ്കി സാദാ പത്തിരിമാര്തന്നെയാകും. കൊഴ്പ്പൊന്നുല്ലാതെ നല്ല പൊള്ളച്ച് നല്ല വേവുണ്ടായ്ക്കും. ആഹ് ആളുണ്ടാവോണ്ട് നിങ്ങളെ വീട്ടിലതൊന്നും വേണ്ടിവര്ല്ല ലേ.
ആഹ് ഞങ്ങളും നോമ്പ് കാൽത്തൊക്കെന്നെ രാവിലെ. പര്ത്തി വെക്കലാണ് വൈന്നേര്ത്ത്ക്കും. രണ്ട് മൂന്ന് ദിവസ്ത്ത്ക്കൊന്നും വെക്കൂല ഒരു അത്യാവശ്യം കൊറച്ചൊക്കണ്ട് പര് ത്തിവെക്കും, ചെലപ്പം ദിവ്സം വൈകുന്നേരം എന്താ രാവിലെ കുട്ട്യോൾക്ക് വേണെങ്കിൽ അങ്ങനെ കടിക്കായി കൊട്ക്കാം. ഇതേപോലെ പര പരത്തി ഫ്രിഡ്ജിലടച്ച് വെക്കാണ്ടൊരു എയർടൈറ്റാകണ്ടയ്നർല് ഇട്ടങ് അടച്ച് വയ്ക്കും.
ആഹ് അതന്നെ ആ നമ്മക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് എപ്പളാച്ചെങ്കി. ആ ചുട്ടെടുക്കാലോ പിന്നെ വീട്ടില് ആ എന്താ വേറെ പൊറാട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയോ ആഹ് എനിക്കും അറയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ് ട്ടൊള്ളൊരു സാധനാണ് പൊറാട്ട ആഹ്
ഉമ്മാ എല്ലാം പൊറാട്ടാ ചുടലാണ് ഉമ്മാന്റെ പൊറട്ട നല്ല രസാണ് എന്ന് പറഞ്ഞിട്ട് മ്മാന്റെ വീട്ടിക്ക്‌ക്ക് പോയവരൊക്കെ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പ്
അത് തന്നെയല്ലേ
ആഹ് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാന്ന് പറഞ്ഞ കേൾക്കാം
പിന്നെ എന്താന്ന് വെച്ചാല് മനുഷ്യമാർക്ക് നല്ല കൈ പുണ്യം ഉണ്ടാവും അവര് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനൊരു കാര്യവുണ്ട് ആഹ് അവരിപ്പോ ഇനി വെറുതെ എന്തെങ്കിലും ഒന്ന് വെച്ചാ മതി ചെല ഭക്ഷണം വെക്കണ വല്യ വല്യ എന്താ ആളുകൾ ഉണ്ടാവുമല്ലോ ആഹ് ഷെഫുകൾ അതായത് നമ്മള് എന്താ ഹോ ആ ഹോ ട്ടലിൽ ഒക്കെ നിക്കുന്ന ആൾക്കാർ അവരൊക്കെ ചെല ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആഹ് ഹോട്ടൽക്കൊക്കെ പോവാൻ പിന്നെയും പിന്നെയും നമുക്ക് ആഗ്രഹക്കാരം ചില മനുഷ്യന്മാര് എ ത്ര എന്ത് മസാല ഇട്ട് വെച്ചാലും എല്ലാ ചേർത്ത് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവൂല അത് ഓരോരോ കൈപ്പുണ്ണിയം ആണത് അങ്ങനെയാണത് പിന്നെ ബിരിയാണി ഒക്കെ വീട്ടില് ആരാ വെക്കല് ഉമ്മയാ വെക്കല് നീയാ വെക്കുക
ഇമ്മ വെക്കും ഞാനും വെക്കലുണ്ട് പെരുന്നാൾക്കൊക്കെ പോയാല് എടക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ ബിരിയാണി വേണോന്നൊക്കെ പറയുമ്പോളൊക്കെ
ഉം
ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്
അത് തന്നെ ബിരിയാണി ഒക്കെ നമുക്ക് അറിയുന്നത് നല്ലതാണ് എന്താന്ന് വെച്ചാൽ നമ്മടെ വീട്ടിൽ ആരങ്കിലൊക്കെ പെ ട്ടന്ന്‌ വന്നാല് ഏറെ കൊറെ പൈസ കൊടുത്ത് വാങ്ങുവേയും വേണ്ട പിന്നെ ഇനി വാങ്ങിയ ഭ പക്ഷെ നമുക്ക് അതൊരു തൃപ്തി ഉണ്ടാവില്ല വല്ല മായം ചേർത്തതാണോ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല്ലല്ലോ നമ്മള് ഉണ്ടാക്കുക ആ നമ്മൾ ഉണ്ടാക്കയാണെങ്കിൽ നമ്മടെ ഇഷ്ടത്തിന് നല്ല ടേസ്റ്റില് നമ്മളെ ഇഷ്ടത്തിന്റെ സാധനങ്ങൾ എടുത്ത് ഒരു മായവും ചേർക്കാതെ ഒരു ഫുഡ് കളറൊന്നും ചേർക്കാതെ നമ്മടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് ഉണ്ടാക്ക
ഉ നമ്മൾ അന്നെ കുട്ടികളടക്ക് സ്കൂളിള് ലിവുള്ള ദിവസങ്ങളിലൊക്കെ അവര് ഇങ്ങനെ പറയുമ്പളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കും ചെയ്ത് എപ്പഴും ഉണ്ടാക്കുമ്പോ പുറത്തന്ന് വാങ്ങുമ്പോഴും കേടല്ലേ അയില് അപ്പം ബിരിയാണിയൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കലുണ്ട് എന്തേലും കബ്സ കിറ്റ് കൊ അത് ഉണ്ടാക്ക അങ്ങനെയൊക്കെയുള്ളെ
മന്തി ഉണ്ടാക്കുവോ മന്തി
ആഹ് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ കുട്ടികള് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ മന്തി വേണോന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് എന്നാലും കുഴപ്പവില്ല ശരിയായിന്ന് പറഞ്ഞു ഇവിടെത്തെ എല്ലാരും
ആഹ് അതാ അത് തന്നെ ഉം പിന്നെ എന്തൊക്കെ വീട്ടില് വേറെ ആർക്കാ ഉ പിന്നെ ഉമ്മ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുവോ
ഉമ്മ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും ഉം ഇമ്മ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും ഉമ്മക്ക് ഉമ്മ വെച്ചാ ഭയങ്കര ടേസ്റ്റാണ്
ആഹ് നിങ്ങള് ബിരിയാണി എങ്ങനെ വെക്കുക ബിരിയാണീന്റെ റെസിപ്പി നിങ്ങളുടേത് എങ്ങനെ ആണ് പലർക്കും പല എന്താ രീതിയിലായിരിക്കും പല ഓരോരുത്തർക്കും ഓരോരോ രീതിയിലല്ലേ ഭക്ഷണം ഉണ്ടാക്കുക അത് നിങ്ങളെ രീതി എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ റെസിപ്പി
ഞങ്ങള് അങ്ങനെ ഉള്ളി നല്ലോ വയ റ്റും നല്ലോണം ബ്രൗൺ കളർ പൊരിക്കണ പോലെയൊക്കെ ആയിട്ട് കുറച്ച് മുക്കാൽ ഭാഗം ഉള്ളികളും പൊരിക്കും ആദ്യം എന്നിട്ട് എന്താ മ റ്റ് ബാക്കി ഉള്ളി അയിക്ക്‌ ഇട്ടിട്ട് വയറ്റുമ്പോ പിന്നെ തക്കാളി ഇട്ട് ഇഞ്ചി വെൾത്തുള്ളി അതൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഈ പൊരിച്ച ഉള്ളിണ്ടല്ലോ അത് ഒരു കുറച്ച് അയ് അയിന്ന് ഇതിക്കിടും
ഉം
ഈ മസാലേക്ക് ഇടും എന്നിട്ട് പിന്നെ ബീഫ് പ്പ ആണെങ്കി ബീഫ് പൊ ബീഫ്‌ കുക്കറിൽ വേവ്ച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ മസാലേച്ച് പൊരിച്ചി ട്ടോ അത് കിട്ട് അങ്ങനെ ഇളക്കും ഉം അതീക്കിട്ട് എളക്കിയാല് അപ്പൊ ഭയങ്കര ടേസ്റ്റും ആണ് ഈ പൊരി ച്ച ഉള്ളി മ്പാടെ തിക്ക് എത്തുമ്പോ നല്ലൊരു ടേസറ്റായി തോന്നും പിന്നെ ചോറ് ഊറ്റിയിട്ടങ്ങനെ ഇടലാണ് വറ്റി ല്ല ദം ഇങ്ങളെങ്ങനെ വെക്കല്
ഞാൻ ഇവിടെ എങ്ങനെ വെച്ചാല് പൊരി ചിക്കനൊക്കെ ആണ്ച്ച ചെലപ്പോ പൊര്ച്ചു വെക്കും ചെലപ്പോ പൊരിക്കാതെവെക്കും പക്ഷേ എനിക്ക് ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാ പൊരിച്ച് വെക്കണതാണ് എന്താന്ന് വെച്ചാല് അപ്പൊ ഒരു ടേസ്റ്റ് കൂടും സാദാ മാതിരി വെച്ചാ ചിലപ്പോ ബിരിയാണി തന്നെ ആ ചിക്കനൊക്കണ് ആകെ കുഴമ്പീട്ട് ടേസ്റ്റും കിട്ടൂല അതിന്ന് ചിക്കന് പീസ് വേറെ വേറെ എടുത്താലും കിട്ടൂല അതിലേറെ നല്ലത് നമുക്ക് ചിക്കൻ നല്ല രീതിൽ പൊരിച്ച് വെച്ചാ നല്ല ടേസ്റ്റ് അല്ലേ ഇവിടെ വീട്ടില്ലോൽക്കും കുട്ടിയൾക്കൊക്കെ ഇഷ്ടങ്ങനെച്ചാ പൊര്
ഉം ആഹ് ഇവിടിം തന്നെ പൊരിച്ചു വെക്കണ ഇഷ്ടം കാരണം അതാവുമ്പോ ചിക്കൻ പൊരിച്ചത് പ്രത്യേക ടേസ്റ്റ് അല്ലേ നെ മറ്റേതൊരു മഞ്ഞ കളറില് ഒരു വേഗാത്ത പോലെ തോന്നും ചെയ്യും ആകെ ചി ക്കന് അയ്‌ന്ന്ട്ട് കലങ്ങി എല്ല്മ്മന്ന് വേറിട്ട് പോന്ന് ആകരുതായി
ഉം ബീഫണെങ്കി ഞാന് എന്താ കുക്കറിൽ നല്ലണ്ണം വേവിക്കും എന്ന പിന്നെ എന്താന്നോ ബീഫൊക്കെ നല്ലോണം വേവണം ബിരിയാണിക്ക് അതല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടൂല അതായത് ബി ചോറിനോട് അങ്ങോട്ട് നല്ല എന്താ ഒരു എന്താ കോമ്പിനേഷൻ കിട്ടൂല ചിക്കൻ ബീഫ് വെന്തിട്ടില്ലെങ്കി ഉം അപ്പൊ ഞാൻ ബീഫ് നല്ലോണ്ണം കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചിട്ടന്നെ കൈ എന്താ വക്കോള്ളൂ ബീഫ്‌ ബിരിയാണിയും കുട്ടികൾക്ക് കുഴപ്പൊന്നുല്ല പക്ഷേ ഇവിടെ കൂടുതല് ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്
ആഹ് അത് ഇപ്പഴത്തെ കുട്ടികൾകൊക്കെ അങ്ങനെ തന്നെയല്ലേ ചിക്കനല്ലേ ബീഫിനെക്കാട്ടിലും ഇഷ്ടം ഇവിടെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ബീഫായ അത് വല്ലാതെ കഴിക്കേ ഇല്ല ചിക്കന് അത് പൊര്ച്ചിട്ട്
അതന്നെ പക്ഷെ നമ്മള് എന്താ ചിക്കന് എത്രയും കഴിക്കാതിരിക്കലാ നല്ലത് പെട്ടെന്ന് ഈ കുട്ടികളിലൊക്കെ എന്താ രോഗങ്ങൾ വര്ണതും ഈ കണ്ണി കണ്ട രോഗങ്ങള് വരാനും എന്ത ഈ നാല്പത് ദിവസം കൊണ്ട് ഇങ്ങട്ട് വലുതാക്കി എടുക്കണ കോഴികളല്ലേ അവർക്ക് കണ്ണി കണ്ട പിന്നെ മായം അതും ഇതും ഹോർമോണൊക്കെ കുത്തി വെച്ചിട്ട് അവരെ എന്താ പെട്ടെന്ന്ട് വലുതാക്കി ഇട്ക്കല്ലേ അല്ലാതെ കാലം പോലെ നമ്മുടെ നാ ട്ടി വളരുന്ന കോഴികളെ മാതിരി ആഹ് അല്ലല്ലോ അതുകൊണ്ട് എത്രയും നമ്മക്ക് എന്ത് ഭക്ഷണം ചിക്കനെക്കാളും ബീഫ്‌ ആണ് നല്ലത് പക്ഷെ നമ്മള് വലിയവർക്ക് ഇഷ്ടാണെങ്കിലും മക്കക്കൊക്കെ ഇഷ്ടുണ്ടാക ചിക്കനാണ് അത് കാരണം അധികം ചിക്കൻ ബിരിയാണിയ വെക്ക് ആഹ് അതെ
ചിക്കൻ ഒന്നും വല്യേ താല്പര്യ ഇല്ല ഈ കടെന്ന് വാങ്ങണ ആ ചിക്കൻ
ആഹ് ആഹ് അതിനാണ് കൂടുതൽ എന്തുണ്ടാവുള്ളൂ എന്താ കുട്ടികൾക്ക് കഴിക്കാണ്ടാവുള്ളൂ അതാണ് പക്ഷെ നല്ലതെന്ന് വെച്ചാൽ ന ആ നാടൻ കോഴിയാണ് പക്ഷെ കിട്ടാൻ വഴിയില്ലല്ലോ പിന്നെ എപ്പഴും സുലഭമായി കിട്ട്ണൊരു സാധനം ഈ എന്താ മറ്റേ ഞമ്മൾ ചിക്കനാണ് അതാണ് ചിക്കൻ നമ്മൾ ഏത് സമയത്ത് വിൾച്ചാലും ആഹ് കിട്ടും
ഉം കിട്ടും
അതെ
പിന്നെ എന്തൊക്കേ
പിന്നെ വൈകുന്നേര കട്യൊക്കെണ്ടാക്കല്ണ്ടോ
മീ ചിക്കനെന്താ ഫ് എന്ത ഫിഷ് ബിരിയാണ്യൊക്കെ വെക്കോ
ഫിഷ് ബിരിയാണി ഞാൻത്‌വെരെ വെച്ചാേക്കീട്ടില്ലാ ഹസ്ബെന്റൊര്റാശ്യം വെച്ചീന്നു ചെമ്മീനുംങ്കോണ്ടാെക്കെ അത് ഓര് സ്വന്തായ് വെച്ച് ഞാനെല്ലാതും അത്ങ്ങെനെ റെഡ്യാ ക്ക്യ് ഉള്ളീംതൊക്കെ എര്ഞ്ഞ് കൊട്ക്കാന്നല്ലാതെ ബാക്ക്യൊക്കെ ഫുള്ള് ചെയ്തത് ഓലേയ്ന്നു നൽ
അതെലെ ആഹ് ഞാന് ഒന്ന് രണ്ട് പ്രാവശ്യാെ ക്കേ ഏഹ് ഫിഷ് ബിരിയാണി വെച്ച്ക്കുണു പഷെ ഇൻക്ക് വെല്യ താൽപര്യല്ല ഇൻക്ക് മീൻനോട് താൽപര്യേല്ലാ എന്തന്നറീലാ എത് എന്ത് മീനായ്ലും പിന്നെന്താന്നോ നമ്മളെ മക്കള്ക്കെ വേണ്ടേ ക്കെന്തേലും ഭക്ഷണം കൊ ആഹ് നല്ലൊരു ത് എടെക്കെട്ക്ക് മീം വാങ്ങീല്ലെങ്കി അതൊക്കെ നല്ല നല്ല സാധെനെല്ലേ കു ട്ട്യേൾക്ക് മീനൊക്കേ അതിന് വേണ്ടി വേട്ക്കാന്നല്ലാതെ ഇൻക്ക് മീനോട് താൽ പര്യ പക്ഷെ മി മീം ബിരിയാണി വെച്ചെതായ്ക്കോട്ടെ എന്തായാലും ഇൻക്ക് താല്പര്യല്ലാ
അഹ് ആഹ് ഇവെടേം മീൻ ബിരിയാണിക്ക് കുട്ട്യോളോട് വല്യ താല്പര്യല്ലാ കുട്ട്യേൾക്ക് ഓൽക്കീ ചിക്ക ചിക്കം ബിര് ര്യാണി അല്ലെങ്കി ചിക്കം മന്തി
ആഹ്
ചിക്കനും നെയ്ച്ചോറും ഇതൊക്കെ തന്നെള്ളു കൂട്തെൽ താല്പര്യം ഉം
ന്നാ പിന്നെ വേറെ
ഇന്ന് എന്താ ഇന്നാ ശരി ഞാൻ പിന്നെ വിളിക്കെണ്ട്ന്നാ
ആഹ് അയ്ക്കോട്ടെന്നാ ശരി
ക്കെ ഓക്കെ